ആ എന്തുണ്ട്
ഓ നല്ല വിശേഷം അവിടെയോ
ആഹ് ഇവിടെം നല്ല വിശേഷം ചെറിയ മഴ തുടങ്ങാ പോന്നുന്ന് തോന്നുന്നു
ആ ഇവിടെ മഴക്കാറ്ണ്ട് ഞാനാണെങ്കീ രാവിലെ പെരുമഴയായിരുന്നു അത് കഴിഞ്ഞ് നല്ല വെയില് കണ്ടപ്പോ അലക്കാനുള്ളതൊക്കെ എടുത്ത് അലക്കി വിരിച്ചിട്ട് കഴിഞ്ഞേ പിന്നെ വെയിൽ കണ്ടിട്ടില്ല മൂടികെട്ടിങ്ങനെ നിക്കാണ് പെയ്യുന്നു ഇല്ല വെയിലു ഇല്ല
ആഹാ പിന്നെ ചായ കുടിച ആഹ് ആ ചായകുടിച്ചു ചായ ചായകുടിച്ചു
ഇവിടെ ചായയുടെ സമയം ആവ - വുന്നെ ഉള്ളൂ
ആഹാ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ ചായയുടെ കൂടെ
ഇത് ബിസ്ക്കറ്റ് അങ്ങനെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകും- അപ്പോ അതക്ക്- ക്കെ-
ഉം- അത് ശരി-
ഇവിടെ വാപ്പക്ക് ഏഴരക്ക് ഒരു ചായ നിർബന്ധംഒണ്ട്- അപ്പോ ആ സമയത്ത് വ്- പിക്കുള്ളൂ കാരണം ഇപ്പൊ ഗ്യാസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്- ഞങ്ങൾക്ക് നാപത്തഞ്ച്ദിവസം കഴിഞ്ഞാല്- വന്ന് കഴിഞ്ഞാ നാൽപ്പത്തഞ്ച് ദിവസ കഴിഞ്ഞാലേ കി ടുള്ളത് കാരണം ഞങ്ങള് ചായം വെപ്പൊക്കെ ഒന്നിച്ച് ആ സമയ ആവുമ്പോത്തേക്കും ഹസ്ബൻഡും ജോലി കഴിഞ്ഞ് വരും-
ആഹ്-
ചങ് വെക്കൂ- അപ്പേ എഴേര ആണ് ഇപ്പെഴത്ത- സമയം-
ആഹ് അപ്പാേ ഇ- അത്താഴം ഒക്കെ എപ്പോഴാ എഴരേയ്ക്ക് ചായ കുടിച്ചാൽ-
ചായ കുടിച്ച കഴിഞ്ഞാല് എട്ടര എട്ടര മണി കഴിയുമ്പോ ഹസ്ബൻഡ് കഴിക്കും ബാപ്പ ഒരു ഒമ്പത് ഒമ്പതര ഞാൻ പിന്നെ അങ്ങനെയൊന്നുംല്ല എന്തായാലും എല്ലാരും കഴിച്ചു കഴിഞ്ഞ് അടുക്കള ക്ലോസ് ചെയ്യാതെ എനിക്ക് കെടക്കാൻ പറ്റൂല- അപ്പൊ ഞാൻ ചിലപ്പോ എനിക്കൊന്നറിയാ എട്ടരക്കൊന്നും കഴിച്ചാ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവൂല്ല കാരണം എനിക്ക് പിന്നെ രാത്രി വെശ ക്കും പക്ഷെ വിശക്കും ന്നാ കഴിക്കാനൻട്ടു വിശപ്പുണ്ടാവും പക്ഷെ ഇച്ചിരിയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാനൊരു ഒമ്പത് ഒമ്പതരൊക്കെ ആകും കഴിക്കുമ്പോ മോൾക്കും ഹസ്ബൻഡ ഒരു ഒമ്പത് മണി ക്കുള്ളിലായിട്ട് ഫുഡ് കൊടുക്കും അവളെ നേരത്തേ കെട ത്തി ഉറക്കണം നേരത്തെേ കിടക്കുവൊന്നല്ല എന്നാലും ആളൊ ഒരു പത്തുമണിയക്കെ ആകും കിടന്ന് വരുമ്പോ ഒമ്പതരക്ക് വിളു തുടങ്ങിയാലേ പത്ത മണിക്കെങ്കിലും ആ രാവിലെ എണീക്കണം ആ ആറേകാല ആകുമ്പോ ഞാൻ വിളിച്ചു എണിപ്പിക്കും ഏഴരയ്ക്ക് വണ്ടി വരും ആ ഒരു അഞ്ച കിലോമീറ്റർ ദൂരംള്ളൂ പക്ഷെ ബസ് റൂട്ട് അല്ല നമുക്ക് കൊണ്ട് വിടുന്നെങ്കിലൊക്കെയെ കൊണ്ടു വിടണമെങ്കിൽ മുതി അപ്പൊ പ്രൈവറ്റ് മറ്റ ട്രാവലർ ഉണ്ട് സ്കൂളില് സ്കൂൾ ബസ് റൂട്ടിലേക്ക് അവര് ട്രാവലർ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ പുള്ളി ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളതാണ് അപ്പൊ അങ്ങനെ രാവിലെ ഏഴരക്ക് വരും ഫസ്റ്റ് ട്രിപ്പ് ഇപ്പ ഇവിടന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്
ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുവാണോ
ഞാനോ ഞാനേ പാത്രം കഴുകിയതൊക്കെ എടുത്ത് വെക്കുവാ
ശരി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കാരണം എപ്പോഴും നമ്മുക്ക് ജോലിയായിരിക്കും ഇല്ലോ അല്ലേ ആ നമ്മക്ക് എനിക്കാണെങ്കിൽ എന്തെങ്കിലുമ ഒക്കെ നേരത്തെ ചെയ്യണന്ന് വിചാരിച്ചാലും ഒന്നും നടക്കില്ല ഒക്കത്തില്ല ഉ അങ്ങനെ ആഹ്
ഇതിപ്പോ ഇവള് യു കെ ജി ആണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കുരുത്തക്കേടാണ് വാശിന്ന് പറ എന്ന വാശി ഭയങ്കര വാശി
ഉം ഹം
ക്ക
ഇത് മോനാ ഞനി ഇപ്പൊ ഉറക്കി ഉറക്കി കിടത്തി ആഹ ഒന്നേ കാല് വയസ്സ്
ആണോ അ അച്ചട കുഞ്ഞാണ് ആഹ അപ്പൊ പറയയും വേണ്ട വർത്താനോ ഒക്കെ പറയാനൊക്കെ തുടങ്ങിയോ
കുഴപ്പമില്ല ആഹ എടക്കൊക്കെ ആ നിർബന്ധം കാണിക്കും അവന് കൂടും കൂടുതലും ഏ എന്റെ അപ്പ എന്റെയും അമ്മയുടെേയും കൂടി ഇരിക്കാനാണ് അവന് താല്പര്യം
ആണോ
ഉം
എന്റെ മോള് ഈ പ്രായത്തിലൊക്കെ ഒരു മനുഷ്യന്റെ അടുത്ത് പോകൂല
ആഹ ആഹ
ആ എന്റെ അടുത്ത് തന്നെ
ആഹ ഇതിപ്പോ ഞാന അടുത്ത് വേണോന്നും നിർബന്ധമില്ല
ആ സമയത്ത് പിന്നെ ലോക്ക്ഡൗൺ ഒക്കെയായിട്ടത് കാരണം ഓൺലൈൻ ക്ലാസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉമ്മ ഹസ് ഹസ്ബൻഡിന്റെ ഉമ്മ സ്കൂളിലാണേ വർക്ക് ചെയ്യുന്നുന്നത് അപ്പൊ അത് കാരണം ഇപ്പ അങ്ങനെ വാശിയുണ്ടെങ്കി പോലും വീട്ടിലിപ്പോ ആളുണ്ട് അങ്ങനെയായിരുന്നു ഇവള് കുഞ്ഞായിരുന്ന സമയത്ത് പിന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സ് സ്ക്കൂളൊക്ക തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചെറിയ ഒരു രീതിയിൽ ബുദ്ധിമുട്ടായത് ഇവളാണെങ്കി ഞൻ എഴുന്നേ വരുന്നതിന്റെ ഒപ്പംഎഴുന്നേറ്റ് പോരും
ആ പിള്ളേരങ്ങനെയാണ് ഞാനും വെളുപ്പിനെ എണീക്കുമ്പോ ആഹ
ഹസ്ബൻറ് പറയും രാവിലെ നേരത്തെഴുന്നേറ്റ് കൊച്ചറങ്ങുമ്പഴുന്നേറ്റ് പണി ചെയ്യുന്ന് പറയും പക്ഷേ പെ ഞാൻ നമ്മടെ ചൂട് അടുത്ത്ന്ന് പോയിക്കഴിഞ്ഞാൽ അ പെണീക്കും മക്കള്
അത് ശരിയാ ഞാനും ഇവിടെ വെളുപ്പിനെ എണിക്കുമ്പോ ചില ദിവസം അവന് ഉണരുവൊന്നിൽ അല്ലെങ്കിൽ എന്റെ കൂടെ തന്നെ എണീറ്റ് വരും അപ്പൊ എന്നോട് പറയുന്ന നി സൗ ണ്ട് ഉണ്ടാക്കതേണിറ്റ് പൊക്കൂടെ പക്ഷെ നമുക്ക് പറ്റത്തില്ല നമ്മുടെ ഇ
സൗണ്ടിന്റെ എല്ലാ അതുപോലെ കൊ കൊച്ച് ഉറങ്ങുമ്പഴത്തേക്കും എന്നോട് നാത്തുൻ പറഞ്ഞതാണ് ബെഡ്റൂമില് നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂമ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് അപ്പ എന്നോട് പറയും കൊച്ചിനെ നീ നിങ്ങളുടെ റൂമിൽ കിടത്തണ്ട തൊട്ടി വാപ്പാടേം ഉമ്മടേം റൂമിൽ ബാ ത്രൂമില്ല അറ്റാച്ചഡ് ഇല്ല അവിടെ കെട്ടാൻ പറയും എന്നിട്ട് അവിടെ കിടത്തി ഉറക്കൻ എന്താന്ന് വെച്ച ച്ച് കഴിഞ്ഞാൽ നമ്മള് ചെല്ലുബോ നമ്മുടെ സ്മെല്ല് കിട്ടുന്നു മക്കൾക്ക് അപ്പൊ ഉറങ്ങുന്ന മക്കളാണെങ്കിലും ഉണരും നമ്മൾ എത്രെ ഒക്കെ സൗണ്ട് ഉണ്ടാക്കാതെ പോയാലും നമ്മുടെ ചൂടും മണം അടുത്തുന്ന് പോയാ മക്കളെ എണീക്കും
ആ പക്ഷെ പെൺകുട്ടികള് സാധാരണ അമ്മമാരുടെ കൂടാണ് കൂടുതലും കിടക്കാൻ നോക്കു ക്കുന്നത് ആഹ് അങ്ങനെ ആൺകുട്ടികൾ ചിലപ്പോ ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് മാറി കിടക്കാനൊക്കെ ഇഷ്ട ഇഷ്ടമായിരിക്കും കൂടുതലും പെൺകുട്ടികള് അമ്മമാരുടെ കൂടെ തന്നെ പറ്റിപിടിച്ചിരിക്ക ക്കണോന്ന് ആണല്ലോ ആഗ്
ആഹ് അതെ അതെ ഇവിടെ ഇവളിപ്പ ഇപ്പോ ഇപ്പൊ അവധി ദിവസൊക്കാണെങ്കി പകല് ഫുള്ള് വാപ്പാടെ കൂടെ ഇരിക്കും എന്നിട് രാത്രി കിടക്കാൻ നേരം എന്റെട്
ആഹ്
ആഹ് രാത്രി കെടക്കാൻ നേരത്ത് ഇവള് അ ബ്ബാ ന്ന് ആണ് വിളിക്കുന്നെ അപ്പൊ പുള്ളി പറയും പകലെക് വാ വാബ്ബാ വാബ്ബാ രാത്രി ആയിക്കഴിഞ്ഞാ പോവാബ്ബാ പോവാബ്ബാ എങ്ങനെ പറയും കാരണം എന്നെ മതി രാത്രി
ആഹ്
ന്നെ കെട്ടിപിടിച്ചു കെടക്ക് ഇല്ല അങ്ങനത്തെ പരിപാടിയൊന്നുല്ല നമ്മളിപ്പോ കെട്ടിപ്പിടിച്ച് കെടന്നാ പറയും എനിക്ക് ചൂടെടുക്ന്ന് നീങ്ങി കിടക്ക് എന്നെ തൊടണ്ട ആഹ് തൊടണ്ടാ ഭയങ്കര ചാട്ട അവക്ക് ഭയകര ചൂടാണ് ഇപ്പ നമ്മള് എത്ര മഴയുള്ള ദിവസ ണെങ്കിലും കൊച്ചിന് ചിലപ്പോ നിക്കർ മാത്രമിട്ട് കിട ഭയങ്കര ആയിട്ടു വിയർ
ഉം നമ്മള് ആഹഹ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് ഭയങ്കര ചൂടാ. അവർക്ക് എത്ര മഴയാണെങ്കിലും തലയൊക്കെ ഇങ്ങനെ വിയർത്ത് ഇവിടെ അത് തന്നെ.
ഉം ഞാന് ആദ്യം എന്റെ കുഞ്ഞിനെ മാ ത്രാന്നാ വിചാരിച്ചേട്ടോ. ഇവള് ഡെലിവറി കഴിഞ്ഞ സമയത്തേ ഏഹ് ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് എന്ന റൂമിലേക്ക് മാറ്റിയിട്ടില്ല അപ്പോ ഫസ്റ്റ് ഫീഡ് ഇത് കഴിഞ്ഞിട്ട് സിസ്റ്റർ രാത്രിയയിരുന്നു പത്തെ അമ്പത്തി നാലിന് അപ്പൊ സിസ്റ്റർ പറഞ്ഞു ഉറങ്ങിക്കോട്ടോ കുഞ്ഞിനെ ഞങ്ങള അപ്പുറത്ത് നോക്കിക്കോളാന്ന് എന്നിട്ട് ഇടക്ക് കാടി ചില് അപ്പൊ എനിക്കിത് ആ നം എന്റെ കൊച്ചാണോ എന്താന്ന്റിയില്ല പ്പൊരു സിസ്റ്റർ വന്നപ്പോത്തേക്ക് ഞാൻ ചോയിച്ചു ആ എന്റെ മോളാണോ കരയുന്നെന്ന് ചോദിച്ചപ്പറയാ ആ ചേച്ചീടെ മാത്രേ ഉള്ളൂ ബാക്കി എല്ലാരും ഡെലിവറി കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി എന്റെ രാവിലെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പെ പെട്ടെന്ന് പെയിൻ വന്നു അപ്പൊ ഞാൻ ചോദിച്ചെ എന്തിനാ കരയണേ വെശ്ന്നിട്ടാണോ ഏയ് വിശന്നിട്ടൊന്നുല്ല ആളെ ടർക്കി വെച്ച് പൊതിഞ്ഞതിനാണ് കരയുന്നേ ആൾക്ക് തണുപ്പത്ത് കിടക്കാന ഇഷ്ടം ആ അതുകൊണ്ട് കാലൊക്കെ ഇങ്ങനെ കുതറി അതൊക്കെ കളയുവാന്ന് അപ്പൊ ആ ടർക്കി യൊക്കെ മാറ്റി കഴിഞ് ഏ സി ഈ തണുപ്പ് തണുപ്പത്ത് കിടന്നപ്പോഴത്തേക്കു ആള് ഉഷാറായിന്ന്
അതെയോ ആ ഹാ
ഊട്ടി ലൊക്കെ പോയിട്ടേ ഞ എനിക്കൊക്കെ ആണെങ്കി ഫാ ഫാനുംഒന്ന് ഉ ഫാനും ഒന്ന് റൂമിൽ ഇടാതെ എല്ലാം ഓഫ് ചെയ്തിട്ടിട്ടും ബ്ലാങ്കറ്റ് പൊതിച്ച് അയിന്റെ മോള് പൊതപ്പ് പൊതിച്ചിട്ടൊന്നും തണുപ്പ് മാറുന്നില്ല ഇവള് ഞങ്ങളെ രണ്ടുപേരും നടക്കുന്ന എഴുന്നേറ്റിട്ട് പൊതപ്പിന്റെ പുറത്ത് കയറി അന്നേ രൻ ഒരു ഒന്നര വയസ്സ് പാമ്പേസ് ഇട്ടിട്ട് പാമ്പേസ് മാത്രം അതിന്റെ പുറത്ത്കിടന്നു സുഖ സുന്ദര ഖാ യിട്ട് ഒറക്കാം മൻശനിവിടെ തണുത്ത് വെർച്ചിട്ട് കെടക്ക ക്കാനെ വയ്യ
ആഹ് ഇപ്പോ ഉള്ള പിള്ളേർ അങ്ങനെയാണ് ഞങ്ങളും ഇതുപോലെ വെളു പ്പാങ്കാലം നമുക്ക് ക്ക മഴയൊക്കെ ആഉമ്പോ വെളുപ്പിനെ ആവുമ്പോ നല്ല ത് തണുപ്പ് വരും പക്ഷെ ആളിനെ കുഞ്ഞിനെ പുതപ്പിച്ച് കഴിഞ്ഞാ അവനതിഷ് ടവല്ല അവൻ തട്ടി മാറ്റും ഭയങ്കര ഇറിട്ടേഷനാണ് നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്ന്നെ ഒന്നും ഇഷ്ടവല്ല
ഉം
ഉം
ഞാനിത് ഡോക്ടറോട് പരാതി പോലെ പറഞ്ഞപ്പോ ഡോക് പറഞ്ഞത് അത് ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെയാണെന്ന് അവർക്ക് പൊതപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾ പുത പൊതപ്പിക്കണ്ട എനിക്ക് രാത്രി അയ്യോ കുഞ്ഞിന് തണുക്കൂലേന്ന് പറഞ്ഞ് ഞാൻ പൊതയ്ക്കും ഇവൾ ഉറക്കത്തിൽ കാല് കൊണ്ട് തട്ടിത്തെറുപ്പിക്കും
അതെ ആ ആഹ
ഇപ്പോഴത്തെ മക്കളുടെ ശരീരപ്രകൃതി അങ്ങനെയാണന്നാ പറയുന്നത്
അതെ അതെ ഉം പിന്നെ അത്താഴത്തിന് കറിയൊക്കെ ഉണ്ടോ
ആ രാവിലെ മീൻകറി വെച്ചു മീൻ പൊരിക്കാനുണ്ട് അത് ഇപ്പൊ രാത്രി കഴിക്കുന്ന നേരാകുമ്പോഴത്തേക്കും ചോറിന് ചൂട് വേണം അപ്പ ചോറൊന്ന് കൂടി തിളപ്പിച്ച് വാർക്കും പിന്നെ മീനും പൊരിച്ച് കറിയും ചൂടാക്കി മീൻകറി ഉള്ള ദിവസം വല്യ പണിയില്ല രാത്രിത്തേക്ക് ഇണ്ടാവും
അ ആ അതെ അതെ മീൻ ഇല്ലെങ്കിൽ നമ്മുക്ക് കുറച്ച് കറി കൂടും കൂടുതൽ വേണം വേറെ എന്തെങ്കിലും പച്ചക്കറി ആണെങ്കിൽ തന്നെ എത്ര കൂട്ടം ഉണ്ടാക്കി ക്ക്യാലും നമ്മുക്ക്
ആ ഇന്നലെ പക്ഷേ കറി വെച്ചത് വേസ്റ്റ് ആയി ഇന്നലെ മീൻ വേടിക്കൂലാന്നും പറഞ്ഞിട്ടാണ് ഉമ്മ ഉമ്മ ജോലിക്ക് പോയത് അപ്പൊ ഞാൻ ഉച്ചക്ക് പരിപ്പ് വെച്ചപ്പോ പരിപ്പ് ചാറ് പോലെ വെച്ചപ്പോ രാത്രിത്തേക്കും കൂടി കണക്കാക്കി വെച്ച് അപ്പൊ വാപ്പ വൈകിട്ട് കൊറെ കപ ഇപ്പ കൊണ്ടുവന്ന് അപ്പൊ കുറച്ച് ഇറച്ചി ബീഫ് ഇച്ചിരി ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അപ്പൊ വാപ്പ പറഞ്ഞ് രാത്രി തേക്ക് കപ്പ ഇറച്ചിയും മതി അപ്പോ ചോറും പരിപ്പും ഇപ്പ വേസ്റ്റ് പിന്നെ ആര് കഴിക്കാനാ ഇന്നതെ ത്തേക്കെടുത്തിട്ട് ആ കാര്യല്ല, കാരണം തലേ ദിവസം ഒന്നും ആരും കഴിക്കൂല. ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ച് ചൂടാക്കിയാലും ഞാൻ തന്നെ തിന്ന് തീർക്കണം.
ആ അത് ശെരി മ്
ഇന്ന് ഹരിതകർമ്മസേന ഫുഡ് വേസ്റ്റ് എടുക്കാൻ വന്ന ദിവസാണ് ഇവിടെ.
അവിടൊക്കെ വ ഫുഡ്‌ വേസ്റ്റെടുക്കാൻ വരാറുണ്ടല്ലേ?
സ്ഥലുല്ല നമ്മക്ക് കളയാനായിട്ട്.
ഓ
ടൗണല്ലേ മ് സ്ഥലങ്ങൾ കുറവ വീടുകൾക്ക് ഇങ്ങനെ മു റ്റങ്ങളൊക്കെ കൊറവാണ്. ഇപ്പ ഞങ്ങൾടെ തന്നെ അഞ്ച് സെന്റില് വി അഞ്ച് സെന്റിലാണ് വീടും സ്ഥലവും കൂട് ആകെ ആ മുറ്റം കൊ ഒള്ള മുറ്റ് റ്റാണെങ്കി ഇന്റർലോക്ക് ചെയ്തേക്കാണ് പ്പ നമ്മക്ക് വേസ്റ്റ് കളയാം. പറമ്പില്ല, കുഴി കുത്തി മൂടാന്ന് വെ ലും അതിനുള്ള സൗകര്യല്ല. ഞങ്ങളിത് വാങ്ങിച്ച് റ്റതാണ് വീട്. നമ്മള് പണിയുവാണെങ്കി കൊറച്ച് മുറ്റ് റ്റൊക്കെ ഇട്ട് എന്തെങ്കിലും അതിനുള്ള സൗകര്യം അതെപോലെ പ്ലാസ്റ്റിക് നമുക്ക് എവിടെ ഇതിനും ഞങ്ങളുടെ വീടിന് വഴിടെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് ഒരു പറമ്പ് ഇണ്ടാരുന്നു. അപ്പ അവിടയാണ് ഞങ്ങടെ ഈ പരിസര ത്ത് രണ്ട് മൂന്ന് വീട്ടുകാര് വേസ്റ്റ് കൊണ്ട് ഇട്ടിരുന്നത്. അപ്പോ ഞങ്ങടെ തൊട്ടു ഫ്രണ്ടിലെ വീട് പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. പ്പ അവര് പണി കംപ്ലീറ്റ് ചെയ്യണ സമയത്ത് ആ ഇക്ക വന്ന് പറഞ്ഞ് പാമ്പ് വെരുന്നിണ്ട്, അവരടങ്ങോട്ട് പാമ്പ് വരുന്നിണ്ട്, നിങ്ങളീ ഫുഡ് വേസ്റ്റിടുമ്പോ അത് തിന്നാനെലി വരും പ്പ എലീനെ പിടിക്കാൻ വേന്നതാ പാമ്പ് ഇനി ഇവിടെ വേസ്റ്റിട്ട കംപ്ലയിന്റു ചെയ്യും ന്ന് പറഞ്ഞു. അപ്പത്തന്നെ ഞങ്ങള് കൗൺസിലറോട് പറഞ്ഞിട്ട് ഹരിതകർമ്മസേന അവര് വന്നിപ്പോ കളക്റ്റെയ്തൊണ്ട് പോവും. അതും പണിയാന്നേ, ആഴ്ച്ചേലാകെ രണ്ട് ദിവസ് സേടുക്കുള്ളൂ. അപ്പ നമുക്ക് ഇതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഫുഡ് വേസ്റ്റിങ്ങനെ കൂട്ടി വെക്കുമ്പളേ സ്മെല്ലിന്റെയെല്ലാ പുഴു വരും.
ആ അതെ അതെ കുഞ്ഞൊക്കെ ഒള്ളതല്ലേ ഉം.
പിന്നെങ്ങാനും ആ ഇതു നമ്മളെ ഏൽപ്പിച്ച സമയത്ത് ആദ്യം വന്ന ടീമ് നമ്മളു സപ്പോസ് ഇത് വെച്ചി ട്ടില്ലെങ്കിലവര് വന്ന് കോളിംഗ് ബെല്ലടിക്കും. നമ്മളിപ്പ രാവിലേ കൊച്ചിനെ സ്കൂളിവിടണ സമ തിരക്കിന്റെറടെല് ഇതിന്റെകാര്യം മറന്നുപോവും.
ഉം ഉം
ഇപ്പൊ അവര് മാറി വാർഡ് ഞങ്ങളുടെ വാർഡ്, ഇലക്ഷൻ വന്ന സമയത്ത് വാർഡ് പിന്നേം വിഭജിച്ചു പോയി. പ്പൊ ഇപ്പ പൂ തിയ ആൾക്കാരാണ് അപ്പോ ഹ് പുതിയ ആൾക്കാരാണ് വന്നേക്കുന്ന അവരാണെങ്കില് നമ്മടെ വേസ്റ്റ് കണ്ടില്ലെങ്കിൽ അവരങ്ങ് പോകും. ചെലപ്പം മറന്നുപോവും വെക്കാൻട്. കേഷൻ സമയത്തേ ചെലപ്പൊ രാത്രി നല്ല മൂവിയൊക് ക്കെ കണ്ടിട്ട് കെടക്കും. ആർക്കും ജോലിക്ക്പോണ്ടല്ലോ ഹസ്ബന്റ് ഒമ്പതുമണി പത്തുമണിയാമ്പം പോവ്വോള്ളൂ? ആ ബാപ്പാക്ക് ബാപ്പാക്കുമാസംയെത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് മതി അപ്പ രാവിലെണീക്കാലേറ്റാവും ഇവരാണെങ്കി ആറര ആറേമുക്കാലാമ്പത്തെക്കും വരും. വെല്ല്വോന്നടിച്ചില്ല വ്യാഴാഴ്ച ഫുഡ് എട് ഫുഡ്വേസ്റ്റ് എടുക്കണ്ടതെടുത്തില്ല. പിന്നെ വെള്ളി ശനി ഞായറ് തിങ്കള് നാലുസിതെര ട്ടിയായി ആകെ എടെങ്ങേറായി പൈസ പിരിക്കാൻ കറക്റ്റായിട്ട് വരും അപ്പൊ നമ്മൾ പറയും സ്ഥിരം വെക്കുന്ന ന്നാൾക്കാരുടെത് ഒരു ദിവസം കണ്ടില്ലെങ്കി വന്നൊന്ന് കോളിംഗ ബെല്ലടിക്കാം മനുഷ്യനല്ലേ എന്തെങ്കിലും ഒന്ന് ഉറങ്ങിപ്പോയ എന്തെയ്യാൻ പറ്റും നമുക്ക് കളയാൻ വേറെ ഓപ്ഷനുണ്ടോ
ആ
വല്ല ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാ പറയും വേണ്ട ഇതിന്റെ ചക്കയുടെ ബാക്കി ആ വേസ്റ്റൊക്കെ
ഈച്ച വരും ആ കൊതുക് വരും ഉം
കവറിലായിട്ട് കവറിലിട്ടി കെട്ടി രണ്ട് മൂന്ന് കവറിലിട്ടി കെട്ടി ടൈറ്റ് യ്ത് ചർ കേസിന്റെടിയില് അ തെങ്കിലും കൊണ്ടെയിവെക്കും ങ്ങട്ട് ഫുഡ് വെസ്റ്റിന്റ ദിവസം എടുത്ത് വെളിയി വെക്കും അവിടെക്കെ വേസ് ച്ചെക്കെ എടുക്കാൻ ആള് വരോ
ആ് ഇവിടെ വേസ്റ്റ് പ്ലാസ്റ്റിക് മാത്രേ എടുക്കാനേ ആൾ വരാറുള്ളൂ അല്ലാതെ വേസ്റ്റുകളെ നമുക്ക് കുറച്ച് പറമ്പുണ്ട് അത്യാവശ്യം ഇവിടെ പ തമ്പുണ്ട് നമ്മള് ഒന്നങ്കിലാ ബാക് ക്കലു കളയാന്ന